ഹലോ
ആ കേക്കാമോ?
ആഹ കേൾക്ണ്ട് ഹലോ.
എന്തൊക്കയുണ്ട് വിശേഷം.
ഹലോ. ആഹ കേക്ണ്ടോ?
ആ കേൾക്കാ.
ആ എന്താ പരിപാടി?
ആഇത്തിരി തുണി മടക്കുന്നു
ആഹ.
പിന്നെ ചാ ചായ കുടിച്ചില്ല?
ഉ കടിന്നുല്ല?
ചായ കുടിച്ചില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ
ആഹ. കല്യാണം കഴിഞ്ഞതാ. ആഹ.
അവിടെ എന്താ ചായ കുടിക്കുവാന്നോ?
അല്ലല്ല കടി ണ്ടാക്കാണ്. അത് കഴിഞ്ഞിട്ട് കുടിക്കണം ആഹ ആഹ
ഉം.
അത് കഴിഞ്ഞു
എന്തര് പറഞ്ഞു
ഏഹ.
എവിടെ പറഞ്ഞു ആഹ. പിന്നെ എന്തണ്ട് ചോറകെ കഴിച്ചല്ലേ ഇച്ചക്ക് മീനോക്കെ കിട്ടിയോ?
ആഹ കഴിച്ചു ആ അന്നലെ പോയ മീനി കൊടു മീനു. പോയേന്ന് പിടിച്ചാണ്ട്പ്പാ അപ്പൊ അത് എണ്ണ്ട് ച്ചകൊകെ.
അയ്യോ എനിക്ക് ഒന്നും മനസിലാ വുന്നില്ല.
ഹലോ.
ഹലോ കേകാ മോ
ആ ആ പോയ മീന് ഇട്ടീനു പറര്യ.
അന്തേ പിന?
പോയിന്ന് പിടിക്കണ മീൻ തൊട്ട്ന്നും പൊയീന്നും കൂടി ആ
പേരാണെന്നും പറഞ്ഞിരിക്കുവ.
ഹ് ഹേ ഹേ.
ഹലോ. ആഹ.
ഉം
പിന്നെ വേറെന്തതുാണ് വിശേഷങ്ങള്. വിശേഷങ്ങളൊക്കെ പറഞ്ഞോ ആ മഴയൊക്കെണ്ടാ..
മഴ നല്ല മയണ്ടായിന്നു.
ആഹ ഇവിടെ ഇപ്പ രണ്ടു ദിവസം കൊണ്ടിട്ടുനല്ല വെയില്.
ഏ ഇവിടെ മഴ പെയ്തു നല്ല മഴ പെയ്തിട്ട് അന്ന് പിന്നെ ഒന്ന് വെയില.. പിന്നെപ്പൊ ഇങ്ങെ മടികെട്ടിയാാണ് നിക്കന്നെ.. നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക്.
പിന്നെ
അച്ച്ചോ
എഏ
പായ കുടിച്ചത് ചോക്കാ
ആഹ ചായ കുടിിച്ചു അവിടെയാ
ഇല്ല ഇല്ല കടിയുണ്ടാക്ക..
ആഹ വീട്ടിലുണ്ടാകോ?
ഏ എമ്മ എന്താ രഹിലെ ഭൂരി ഉണ്ടാക്കീന്. രാവിലെ അധികം പോൂരി അപ്പ അത് ഫുള്ള് ചുട്ടിട്ടില്ല ഇനി. ഓയില്ല് ഫ്രൈ ചെയ്യണത് അപ്പൊ അത്. ഉണ്ടാക്കുന്നുണ്ട്.
ആഹ്
ആഹനിയന് ഭയങ്കര ഇഷ്ടാ അപ്പെ.
ആഹ
ആ
പിന്നെന്തൊക്കെയാ എന്തോ ഏ പറഞ്ഞോ പറഞ്ഞു
ആഹ ഉച്ചക്ക് എന്തേനും.
എ എങ്ങനാ കേട്ടില്ല.
ഉച്ചക്ക് എന്തേനോ ചോയ്ിക്കാ ചോറിനെ.
ആഹ ചോറ് ചോറ് കഴിച്ചു.
എന്തേനു കൂട്ടാനൊക്കെ
കൂട്ടാനൊക്കെ മീൻകറി. ഏർ ചീനി കൂട്ടാൻ വെച്ചത്.
ആഹ
അങ്ങനെ
എന്ത് ചെയ്യണങ്ങള്.
ഞാനിപ്പോ ഒരു തുണിക്കടയില് ജോലി ചെയ്യാ.
ആണോ മാരിഡ് കല്യാണം കഴിഞ്ഞതാ.
ആ
ആഹ
ഉം അവിടെ എങ്ങനെ ഉച്ചക്ക് കറിക്ക് എന്താണ്ടായിരുന്നു.
കറിക്ക് കറി അല്ല പരിപ്പ് പരിപ്പ്.
പരിപ്പുകറി.
പരിപ്പും പിന്നെ വെള്ള ഇരിക്ക എന്തൊരു സംഭവം അതുംകറി. പിന്നെ
ആ വീട്ടിൽ വേറെ ആരു ഇല്ല.
വീട്ടില ഉമ്മുണ്ട് ഞാന് അനിയന് ഇപ്പാ. പ്പ പണി കോയ്ക്കാണ്.
എന്തണിയാ
അപ്പൊ പെയിന്റിങ്ങാ
ഉം വീട്ടല് കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷിയൊന്നു ഇല്ല
ഉം
ആട വീട്ടിലുണ്ടോ?
ആഹ ഇവിടെ പച്ചക്കറി യൊ ക്കെ ഉണ്ട് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ഉണ്ട്.
ചെടികളോ
ചെടികളും ഉണ്ട്.
ആ
ഉ ടി വി ഇട്ടേക്കന്നോ വീട്ടില്
ടി വില്ല ഫോണ് ഫോണ് എനി കരച്ചിലാണ്ത്
കുഞ്ഞ അനിയനാ ഏ അനിയൻ കുഞ്ഞാണോ? ആഹ
ആ ഒന്നാം ക്ലാസിപ്പോ ആ ഞാാനിപ്പോ പ്ലസ് ടു എക്സാം ചെയ്ത് കഴിഞ്ഞു.
ആഹ ഹ
ഇനിപ്പോനെ ഓരോ കോഴ്സ് ഇങ്ങനെ ശരാ ഉ ഉം കൊറെ ആയോ കടലു നിക്കല തുടങ്ങീട്ട് ആഹ വേറെ എന്തങ്കിലും വർക്ക് ചെയ്യണ്ട ഇതല്ലാതെ?
ഇല്ല ഇത് തന്നെ ജോലി തന്നെ
ആഹ നൈറ്റു ഒക്കെ നിക്കുവോ കടയില്?
ആഹ നൈട്ട് ടെ അടുത്താണ്
ആണോ ആ ആഹ
ഉം
ഓ
പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ
യാത്ര അങ്ങനെ പോവാറൊന്നില്ല വെക്കേഷൻ ഒന്നായിട്ട അങ്ങനെ പോയിട്ട് ട്ടില്ല ഇനിയിപ്പ മറ്റന്നാളെ ശനിയാഴ്ച ഒന്ന് പോണം എന്താ ഇത് കാണൻ കോളേജ് കാണൻ ഒന്ന് പോണന്നു വിജരിക്കണ്ട്
ഉ
ഉ അപ്പൊ ഏ കോളേജ് കോളേജ് കാണാനേ ബാംഗ്ലൂര് മൈസൂര്
ആഹ
അപ്പൊ അങ്ങനെ കാണാൻ പോണം കോളേജ് എന്താന്നറിയാതെ അഡ്മിഷൻ എടുത്തിട്ട് കാര്യില്ല നഴ്സിംഗാണ് വിചാരിക്കുന്നത് ക്കെ അപ്പൊ അത് കണ്ടിട്ട് എടുക്കാ വിചാരിച്ചു ഉം ഫോൾഡ് ചെയ്യയാണോ തുണികളു ആഹ ആഹ ങ്ങളെ വർക്കൊക്കെ കഴിഞ്ഞോ ഇതിലല്ലേ? വർക്കൊക്കെ കഴിഞ്ഞോ ചോയ്ക്ക മ് ആഹ
ചായകുടിയൊക്കെ കഴിഞ്ഞോ?
ചായ കുടി കഴിഞ്ഞിട്ടില്ല ഇനി കുടിക്കണം ഞാനിപ്പോ രണ്ടു ദിവസയിട്ട് ചെയ്തിട്ടപ്പ ഇങ്ങനെ എതി വരുന്നതാ വർക്ക് ചെയ്യാന് ആ ങ്ങള്ളനെ ചെയ്യുന്നോള്ളൂ വർക്ക് ഇതില് വീട്ട് ഉ വീട്ടിലാരൊക്കെണ്ട്?
വിട്ടിൽ ഒക്ക
ഏ മക്കളുണ്ടോ? എത്രക്കുട്ടിയല്ല?
പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന
പാസ എടുക്കാനണ്ടല്ലേ എകൊല്ലം
വേറെന്തോക്കെ മോൻ മോന്റെ
ഇക്കൊല്ല പത്താം ക്ലാസ് പഠിക്കണേ?
ചായെക്കെന്താ കടിയുണ്ടാക്കിയെ?
ചായക്ക് പൂരി ഉണ്ടാക്കണ ഇണ്ട്മ്മ പിന്നെ കറിണ്ട് ചിക്കൻ കറി അപ്പം അതുംകൂട്ടി അങ്ങനെ കഴിക്കണം. ഉം നിങ്ങള് കുടിച്ചോ?
ഇല്ല ഞങ്ങള്ൾ ആറരൊക്കെ ആയിട്ടേ കുടിക്കത്തും. അല്ല ഇവിടെ വാങ്ങിച്ചൊണ്ട് വരും.
ചായ മാത്രോ
ചായ എന്തെങ്കിലും കടി വണം ഉഴുന് വടയോ അങ്ങനെ എന്തെങ്കിലും
ആഹ ഉച്ച ഫുഡ്ഒക്കെ അപ്പ?
ഉച്ച് രാവിലെ കൊണ്ട വരും ഫുഡ്ഒക്കെ
ആഹ
ഉം
രാവിലെ എത്ര മണിക്കാ പോരല്ല് എങ്ങനെ?
മഴയുണ്ടോ?
മഴ ഏ നല്ല മഴെന്ന് ഉച്ചക്ക്. പിന്നെ വെയിലായി ഉ ഇപ്പ ഇങ്ങനെ മൂടി കെട്ടിയ കാലാവസ്ഥ
ഉം
മ് അവിടെയോ?
മഴയില്ല രാവിലെ ഒന്ന് ചെറുതായിട്ട് പെയ്തായിരുന്നു.
മ് നല്ല ഫോൾഡിങ്ങിലേക്കറല്ലേ കച്ചോടം
ആഹ ആഹ ചില ദിവസങ്ങളിലുണ്ട്
ഉം
ഇവിടെ സ്കൂളൊക്കെ സ്കൂളൊക്കെ അടു ഇതപ്പം യൂണിഫോമും കാര്യങ്ങളുംെല്ലാം ഉണ്ട്.
ആഹ അപ്പൊ അതിന് വരുവായിരിക്കും സ്കൂൾതുറന്നിട്ടല്ലേ ഉള്ളു
സ്കൂൾ തുറക്കുന്നതിനേക്കാളും നല്ല തിരക്കായിരുന്നു.
ആണോ
ഉം
ആഹ
ചെരുപ്പുണ്ട് പിന്നെ ഫാൻസി ഐറ്റങ്ങളുണ്ട്
ആഹ എല്ലാതും ഉള്ളതാണ് അല്ലെ വലിയ കടയാണോ
ആഹ അത്യാവശ്യം വലുതാ
ആഹ ഹേ ഇപ്പൊ എത്രയി അപ്പൊ ഇവിടെ നിൽക്കാം തുടങ്ങിയിട്ട്
രണ്ടു വർഷം ആകുന്നു
ഏ
ഉം പ്ലസ് വണ്ണിന് മാർക്കൊക്കെ ഉണ്ടായിരുന്നോ പ്ലസ് വണ്ണോ പ്ലസ് റ്റു വാ
പ്ലസ് റ്റു
ആഹ മാർക്കൊക്കെ ഉണ്ടായിുന്നോ
ഹ
എഏ
എന്നാ പിന്നെന്താ എന്നാ പിന്നെ ശെരിട്ടോ
ശരി ആ
ആഹ ഉ